ആഹ് ഓ ഓ കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട്
എന്താഞ്ഞി ചായക്കൊക്കെ കടിണ്ടാക്ക്‌ണ്ടോ?
കടി ഇണ്ടാക്ക്‌ണൊന്നുണ്ടാവുല ഞാന് ഇപ്പൊ ഒരു മൂന്നണി ആയപ്പോള ഞാൻ ചോറ്ന്ന് നീച്ചിന്
ഏ അതന്താ ഇത്ര നേരായി
അത് വെശ്ക്കുമ്പോ ഇങ്ങനെ തിന്നും ആനെ ഇന്നെ കാണ ടൈമിനാക്കില്ല
ആ ഈ വെള്ളം കുടിക്കണോണ്ട് പിന്നെ സാവധാനം മതീലൊലെ ഒക്കെ
ആ അള്ളല്ല ഞാൻ പിന്നെ ചെറിയ തോതില് ഡയറ്റ് ഇട്ക്കണ്ട് അപ്പൊ എ രാവിലെ എന്തേലും തിന്ന് കഴിഞ്ഞാല് പിന്നെ വിശ്പ്പാണെങ്കി തിന്നുള്ളൂ വിശപ്പില്ലെങ്കിൽ തിന്നൂല
ആ അത് ശരി അപ്പൊ നല്ല തടിണ്ടോ?
ഏ ഏ നല്ല തടിണ്ടായിരുന്നില്ലാ ഇള്ളത് കൂടണ്ടാന്ന് ഉള്ള ആ ഒരു വി
ആഹ് ശരി ആഹ്
ആ പിന്നേ എന്താ ഊരവേദന ഡെലിവറിന്റെക്കെ ശേശം ഊരവേദന എങ്ങനെ തടി പെട്ടന്ന് കൂടിയാ ഊര വേദന ഉന്ത
അത് ശരി ആ ഇക്ക് അതേപോലെ വയറുണ്ട് ഓ ഇത് പിന്നെ ഡെലിവറി കഴിഞ്ഞാലേ
ആഹ് ഇനിക്കും ഇനിക്കുണ്ട് സ്കിന്ന് ലൂസായി
ആ നല്ല വയറ ന്നിട്ട് ഈ പിന്നെ ചുരിദാറൊക്കെ ഇട്ടാല് ഒരു ഷേ ഇതില്ലേ ഷേപ്പിന് ഇ നമ്മക്ക്ണ്ട് വയറിങ്ങണ്ട് വൃത്തികേടായിട്ടേ മുന്നിക്ക്ണ്ടാവും
എനിക്ക്ന്നെ അങ്ങനത്തെ പ്രശ്നല്ല ഈ വയറിനെ കൊണ്ട് അങ്ങനത്തെ പ്രശ് നല്ല എൻക്ക് ഏത് ഡ്രസ്സാണോ ഇടണത് ആ ഡ്രസ്സിന്റെ ഷേപ്പിന്
ആ അത് ശരി ഏ അ ചെലോല്ണ്ടാവു അങ്ങനൊരു ഇത്
സ്കിന്ന് തൂങ്ങിയേക്ക വയറില്ല കൊഴുപ്പില്ല വയറിന് കൊഴുപ്പില്ല സ്കിന്ന് ലൂസായിട്ട്
ആ അത് വെ കൊയ്പ്പൊന്നുല്ല ഞാനതൊക്കെ ചെക്ക് ചെയ്തതാ ഒക്കെ അഒന്നുല്ല്യ
ആ എനിക്ക് ആ സ്കിന്ന് ലൂസായിങ്ങാണ്ട് അപ്പൊ നമ്മള് ഏത് ഡ്രസ്സാണോ ഇടണ ത് അപ്പൊ ആ ഡ്രസ്സിന്റെ ഷേയപ്പിലെക്കാണ്ട് അങ്ങട് നിക്കും
ആ അത് ശരി ല്ലെ മൊ മറ്റേ മോഡേൺ ഡ്രെസ്സൊക്കെ ഇടോ
ആ ഞാനല്ലോടും
ശരി ഇക്ക് മടിയാ ഞാാനന്നെ ചു ചു ചുരിദാറെന്നെ ഇടല് വെല്ലേ ലോങ്ങും പോലത്തെ ദാറൊക്കെടും പിന്നെ ഏ
കൊറച്ചായി
ആ ഇൻക്ക് ഇടാന് ഇഷ്ടാണ് പിന്നെ ഹസ്ബന്റിനും കൊയപ്പൊന്നുല്ല ഞാന് ന്നെ മടിയാണ് ഇനിക്ക് ന്റെ ഇളച്ചിയൊക്കെ ഇങ്ങനെ പറയും ഇങ്ങക്ക് ഇട്ടുടെ ഇങ്ങളെന്തിനാ വെറ്തെ ചുർതാറിട്ടടക്കണ് പറയു
ആ എനി എനികാദ്യേനി ഇടാൻ ഒരു വയങ്കര മടി യെനി പിന്നെ പിന്നെ എ കുറച്ച് കുറച്ചത് എന്താ ലെങ്ത്ത് കുറഞത്ണ്ട് പിന്നെ ലെങ്ത്ത് കുറഞ്ഞ അങ്ങനെ
ആ ആ ആ അങ്ങനെ ആവുമ്പോ പിന്നെ ആൾക്കാരങ്ങനെ പറയും ഇതി പെട്ടെന്നാണ്ട് ഇടുമ്പളെ അവൾക്കൊരു വേറെ കണ്ണിലൂടെ നോക്കുവല്ലോ
ആൾക്കാര ആൾക്കാരൊക്കെ നോക്കി
ആ ആൾക്കാര വിചാരിച്ചിട്ട് കാര്യല്ല പി നമ്മള
ആ ഞാനാദ്യന്നൊടല്ലേനി പിന്നെ പിന്നെ ഹസ്ബൻഡിനും കൊഴപ്പൊന്നും ഇല്ലന്ന
ആ ആയ് ശരി
അയ്ങ്കി അതാ പറന്നെ ഈ വയറിനെ കൊണ്ട് ല്ല ബുദ്ധിമുട്ടില്ല
ആ ഇപ്പ ഇനി അം അധികാൾക്കാര് നല്ല ഷേപ്പില്ലൊന്നല്ലല്ലോ സാ ഒരു മീഡിയം ആലൂസിലല്ലേടല് അതന്നെ
ഡയറ്റ് ചെയ്യണേന് എനിക്ക് നല്ല വ്യത്യാസണ്ട് ട്ടോ ഞാാന് അറുവത്തിമൂന്ന് കേ ജി ണ്ടായിനി അയിന് അൻപത്തി ഏഴ് എട്ട് ആ റേഞ്ചക്കായി
അയിന് അയിന്ള്ളത് എനിക്ക് ഇടെ പാന്റൊക്കെ തേർട്ടി ഫോർ സൈസ് അങ്ങനെക്കെണ്ട്
ആ
തേർട്ടി ഫോർ അല്ല തേർട്ടി ആ തേർട്ടി ഫോർന്നെ ഇപ്പ തേട്ടി ടു അങ്ങനൊക്ക മതി അങ്ങനങൊറഞ്ഞു ഉം നല്ലാം കൊറഞ്ഞു
അത് ശരി ആ
അയിര്നങ്ങനെ നല്ല മാറ്റണ്ട അപ്പൊ ഞാൻ എന്നാ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്ന
ആ
അങ്ങനെ പോ അവത എല്ലാവരും ചീ അസ്മന്റ് ചീത്തറയു മേലിഞ്ഞു കോലായി
ആ പറ്റു പോയാല് ഒരു ബോറാണല്ലോ
ആ അ ഞൻ ആദ്യം തടില്ലനിപ്പ കല്യാണ ടൈമിലൊന്നും
ആ ശരി പ്രസവ ടൈം കഴിഞ്ഞ കഴിഞ്ഞരേക്കരം
അനെ ആ ആ പ്രസവം കഴിഞ്ഞേനേച്ചാ പിന്നെ ഒന്ന്ങ്ങട്
രണ്ടു നോർമലേനി
അല്ല ഫസ്റ്റ്ത്തത് നോർമല് രണ്ടാമത്തേത് പിന്നെ സിസേറിന
അന്തെ അങ്ങനായേ
അത് കുട്ടിക്ക് പുക്കിൾ കുടി ചുറ്റി പറഞ്ഞാണ്ട്
ആ അത് ശരി ആ
അങ്ങനെ
ഉം
ത്ത് കൊഴപ്പൊന്നുല്ല ഞാന് ഗവൺമെന്റ് ഹോസ്പിറ്റലന്ന് ന്നേനി ഒരു മൂന്ന് എണ്ണൂറൊക്കെ ഉണ്ടേനി കുട്ടി
ആഅപ്പൊ വെയിറ്റ് ഇണ്ടായി ഇണ്ടാവും
വെയ്റ്റ്ണ്ടായിന് പക്ഷേ ഞാൻ പ്രസിച്ചു മൂന്ന് എണ്ണ്റുണ്ടായിട്ട് പ്രസവിച്ച പ്രസ ച്ച് രണ്ടാമത്തത് മൂന്നേ നാന്നൂറള്ളേന്
ആ
എന്താ പുക്കിൾ കുടി ചുറ്റി ന്നൊക്കെ പറഞ്ഞ് ഒരു എനിക്ക് ഡെലിവറി ഡേറ്റ് ആണ് ന്റെ പത്തിരുപത് ദിവസം മുന്നിട്ട് ചെയ്തിട്ടുണ്ടാവും
ഏ അത് ശെരി ആ അത് പിന്നെ ഇന്ക്ക് അതേപോലെ ് ഒക്കെ ഓർമൽ തന്നെ പക്ഷെ അതുവരെ പ്രസവ ടൈം വരെ ഈ വികസനം കാര്യമൊക്കെ ഉണ്ടാവട്ടോ ഒരു വേദനയും വികസനണ്ടാ പിന്നെ ആ ടൈമില് ആടു പോകും എന്നിട്ട് പിന്നെ മര്ന്ന്ക്കലും എല്ലാ അതും കഴിഞ്ട്ട പ്രസ ഭയങ്കര ബുദ്ധിമുട്ടേനി നല്ല നീര് വന്ന് നല്ല വണ്ണം വെക്കുങ്ങനെ
ആ എന്റെ ഫസ്റ്റ്ത്തേനി കുത്തനെ കെ
ആ കുത്തന ഫസ്റ്റായിട്ട് ഫുള്ള് കുത്തനനി ഞാന് അനങ്ങാതെ നാലു മാസം മുതൽ എട്ടു മാസം വരെ ആ ഞാന് കുത്തനേനി എനിക്ക് മണ ഇതൊ കെട്ടിയാണ്ട്
ഉം ആ എൻക്ക് അത്ര ഇഷ്ടിക വെച്ചാണ് രണ്ട് ഇഷ്ടിക
ആ അങ്ങനേനി അനങ്ങാ പറ്റുല്ലേനി എന്റെ പ്രസവത്ത്ന് പ്ര പേറ്റുലൂട്ടലെന്നുല്ലേനി അങ്ങനെ ഫസ്റ്റ്ത്തെ അങ്ങനെ ആയതോണ്ട്
ആ എനിക്കുല്ല അതൊന്നും ഉണ്ടായിട്ടില്ല അത് ഒന്നാമത് എന്തോണ്ട് മാത്രല്ല അവടെ ഇന്റെ ഹസ്ബന്റിന്റെ വീട്ടിലാരുല്ല
ആ ഓല് മരച്ചതാ ചെല്ലുമ്പളാ മരച്ച് അതാ
ആ കല്ല്യാണത്തിന്റെ മുന്നേ രണ്ടാളും മര്ച്ച്ക്ക്ണ് ഉം
ശരിയാ
ആ ഉമ്മ ഞങ്ങളെ കല്യാണത്തിന്റെ രണ്ടു വർഷം മുന്നേ ഒരു ഒന്നര വർഷം മുന്നേ അങ്ങനെന്തോണ് ഇപ്പ പിന്നെ ഓല ഓല ചെറുപ്പത്തിലേ മരിച്ചതാ
ഏ
അവ പിന്നെ ഞങ്ങള് മാത്രന്നെള്ളു അടെ
ആ എളച്ചി മൂത്തച്ചി അങ്ങനെന്നുല്ല
എളച്ഛനുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല
ആ അത് ശരി ആഹ നാത്തുമാരോ
ഉം രണ്ടാള്ണ്ട് ഓരോ കല്യാണം കഴിഞ്ഞ്
ഏ അപ്പേ എളച്ഛൻ ഒറ്റക്കാ വീട്ട് വീട്ട്ല് താറവാട്ട്ല്
ഓ പണി സ്ഥൽത്താണ് വീട്ട്ല്ല വീട്ട്ല് ഇപ്പാരുല്ല വീട് അടച്ചിട്ടക്ക ഉം
അ അ അ ന്നാ ശരി.
നാത്തുമാര് വരുമ്പോ ഇതെ പോലെ വെക്കേഷനാവുമ്പളോ സ്കൂള് പൂട്ട്മ്പളക്ക അങ്ങനെ വരുമ്പോ
ആ, അത് ശരി ആ
ഉം അങ്ങനെക്കവു അങ്ങനെ പോരും ഇനിപ്പ ജൂണില് വരണന്നൊക്കെ പറയ്ണ്ട് ഇൻഷാഅള്ളാ അപ്പ അപ്പ പിന്നെ അങ്ങട് പോണം അപ്പം കെറച്ച് പണികള്ണ്ടാവും.
അയ്ശരി ആ അല്ല അങ്ങന ഒരു വർഷ അങ്ങന എത്ര വർഷയി പോയിട്ട്?
ഒന്നരാവ്ണ്.
ആഹ് വെ വെര് വെര്ല്ണ്ടായിക്കല്ലേ.
ഇതിപ്പോ ഫസ്റ്റ് തെ പോക ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ആ കുട്ടി വല്ല്യ കുട്ടി ഒരു എട്ടാം ക്ലാസായപ്പം നിർത്തിയതാ.
ഏഹ്
പിന്നെ അഞ്ച് വർഷം നാട്ടിലുണ്ടായി. പിന്നെ അയിന്റെശം പുതിയ സ്ഥൽത്ത്ക്ക് പോയി.
ആ ആ അഹ് ശരി ആ.
ഏ ആദ്യം അബുദാബി ഔടെനി
ആ അഹ്ശരി.
ഔടെരു, പത്ത്, പതിനെട്ട്, ഒമ്പ, മറ്റോ വർഷം നിന്നു. പതിനെട്ടാം വയസ്സില് പോക്ക് തുടങ്ങിയതാ അയിന്റോശം കല്യാണം കഴിഞ്ഞ് കു കുട്ടി ആയന്റോശനിർത്തിയത്.
ഏ അതെരു
പിന്നെ കൊറച്ച് ഒരു ഗ്യാപ്പ് എടുത്തു. അതിനഞ്ച വർഷം ആ കൊറോണന്റെ ഒക്കെ ടൈമില് നാട്ടില്
അയിന്റെ ഉദയപ്പള്യ അതേപോലെ കല് ഇതിനു മുന്നേ പോയിനി പിന്നെ പോയില്ലേനി. പിന്നെ ഇവിടെ നാട്ടിലിങ്ങനെഓരോ പണി ഡ്രൈവർ ഡ്രൈവറാണ് വണ്ടിയില് അപ്പൊ അങ്ങനെയൊക്കെ പോയണ്ട് ഇങ്ങനെ നിക്ക് പണി പിന്നെ ഈ ഹെജ്ജിന്റെ ഇതിന് പോവേണ്ടായി, ഡ്യൂട്ടി ഡ്യൂട്ടിന്റെ ബസ് ഡ്രൈവർ. ആ ബസ് ഡ്രൈവർ ഡ്യൂട്ടിക്ക് പോയേണ്ട്. അപ്പൊ കയിഞ്ഞറാശ്യം പോയിനി ഇപ്രാവശ്യം കൊടുത്തിട്ട് ഇതുവരീം റെഡി ആയിട്ട്ല്ല. വിസയൊക്കെ റെഡിയായി പക്ഷെ ടിക്കറ്റ് കിട്ടാന് ഈ യുദ്ധത്തിന്റെ ഇതായിട്ടേ യുദ്ധ ആ അത് വരീം ഓല് വിളിച് ട്ടില്ല ഓല് പറഞ്ഞത് വിളിക്കും വിളിക്കുന്നാ ഇതുവരെ വിളിച്ചിട്ടില്ല. ഫുള്ള് മെടിക്കലും കഴിഞ്ഞൊക്കെ റെഡിയ ആായി നിക്കുവാണ് പക്ഷെ അവര് ടി ടിക്കറ്റ്ല്ലന്ന് പറഞ്ഞാണ്ട് അപ്പ അങ്ങനെ ആൾക്കാര് അങ്ങനെ വേണ്ടന്നുള്ള ഒരു തിീലാണ് തോന്നണ്ട്.
തന്ന ആഹ് ന്റെ ഫ്ര ഫ്രണ്ടിന്റെ ഉമ്മ എന്തോ പോണ്ട്തിന് ഹെജ്ജിനും പോണുണ്ട്. അല്ല ഹജ്ജിന് ഉം ഹജജിനും പോണ്ട്.
നാട്ടന്ന് വടെ കൊറെ ആൾക്കാര് പോയുണ് അഛന്
ആഹ എതിപ്പന്നാ വെള്ളിയാഴ്ച നാളല്ലേ
ആഹ് നാളെല്ലേ ച്ചാ ഏ ആഹ് ശരി. ഈ പോയിണ്ടാവലല്ലെ ഹസബന്റെോടായിട്ടും
അല്ലല്ല പോയില്ല അതിനെ കല്യാണ കഴിഞ്ഞുർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടർഷം കഴിഞണ്ടാന് കല്യാണം കഴിഞ്. പിന്നെ കല്യാണം എഹ് ഇനി ഒര് ആറുമാസം നാട്ടിൽ നിന്ന് പോയതാ, പിന്നെ കുട്ടിക്ക് എട്ടു മാസയി. വന്ന് പിന്നെ പോയിട്ടില്ല, പിന്നെ പോക അനക്ക് പോകുന്ള്ളര് ഗ്യാപ്പ്ല്ല. ആ പിന്നെ എപ്പളാണ് പോണെ? ഇ പോവാ പുതിയ സ്ഥലത്തേക്കാൻ പോയ പിന്നെ അവിടെക്കെ സെറ്റായ് പണികളൊക്ക ഒന്ന് റെഡി ഇൻശാഅല്ലാഹ്‌ അവിടെ കാണാന
ആഹ് അതതന്നെ അതന്നെ അതൊരു കാണാനൊരു ആഗ്രഹാണല്ലോ.
ആ എന്ന പറ്റി പോണ
അന്റെ ഉമ്മ ക്കെ ഹുംറ ക്കെ ചെയ്തേക്കു
അതിങ്ങനെ
ന്ക്ക് ഇമ്മിമ്മീം വാപ്പേക്കല്ലേ?
ആണ്ട്ണ്ട്. ഏഹ് ആഹ് ഉംറയ്തിനു
ആഹ ശരി
ഇപ്പ.. അവിടെ മട്ട മദീനത്ത് അവിടേനി
എഹ്.
ന്നെ ഒര് ഒരു രണ്ട്വർഷം അവിടെ പണി പോയി അപ്പൊ അവിടെന്ന് അങ്ങനെ പോകും. രണ്ട് മൂന്ന് നാലിന് എന്തോ ചെയ്ത് ന് ഉപ്പ നാ നമ്മക്ക് നമ്മക്ക് പോവാൻ പറ്റില്ല.
ന്നാൽ ശരിയറിയാ, എന്നാ ശരി.